ഹലോ കേൾ ആഹ് കേൾക്കണ്ട്. എന്താ വിശേഷം?
എന്താ അന്റെ വിശേഷം?
ഇവിടെ സുഖാണ്. എന്താ അവിടുത്തെ വിവരം
ഓഹ് ഇവിടെ നല്ല വിശേഷം. സ്കൂളിൽ പോയിട്ട് വന്ന് ആഹ് തലയ്ക്ക് പ്രാന്തെടുത്ത് ഇവിടെ ഇരിക്കുന്നു.
ആഹ്
അവിടെ എത്ര മക്കള്
ഇവിടെ മൂന്നാള്
ആഹ്ഹാ സ്കൂളിലൊക്കെ പോകുന്നു ഉണ്ടോ മൂന്നു പേരും?
ആഹ് പോവ്ണ്ട് അവിടെ എത്ര ആളാ?
ഇവിടെ രണ്ടു പേര്. മോൻ ആഹ് മൂന്ന് വയസ്സ്. മോള് ആറ് വയസ്സ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
ആഹ്
ഉം മോള് വരുമ്പോഴത്തേക്കാ മോൻ ജീവൻ വെക്കുന്നത് അപ്പ വന്നഴിഞ്ഞാ ഒരു അരമണിക്കൂർ അവര് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒ ക്കാ. പിന്നെ അങ്ങോട്ട് തുടങ്ങും. ഉം
ട്ട്യാ കുട്ടികളല്ലേ. കാണാണ്ട് ഇരുന്നിട്ട് പിന്നെ കാണുമ്പോ ഒരു സന്തോഷണ്ടാവും കുറച്ചു നേരം.
ആഹ് അതെ അതെ. ഇതൊരു വല്ലാത്ത സന്തോഷാ വാ ഉള്ളോങ്കി ചെവിതലരത്തില്ല. ഉം
തൊക്കെ കഴിക്കൂല്ലേ?
മോൾക്ക് ഭയങ്കര പാടാ. മോൻ കൊഴപ്പല്ലാതെ ങ്ങനെ വിശക്കുന്നതിനനുസരി പ്പ അവൻ ചോദിച്ചു വാങ്ങിച്ചു തിന്നും. പക്ഷെ ഭയ മോള് ഭയങ്കര പാടാ. സ്കൂളിൽ പോയാലും ടീച്ചേഴ്സ്മാര് പരാതി പറയുന്ന ആരൊ റ്റ കാര്യത്തിലേ ഉള്ളൂ. ഒന്നര മണിക്കൂർ ലഞ്ച് ഫ്രീ ടൈമില് ഒരു വായും വെ ച്ചോണ്ടിരിക്കും ചോറ്.
ആഹ്.
ഉം ആഹ് അവന്റെ
അയെങ്ങനെ? ആഹ് സ്കൂളിൽക്ക് പോകുമ്പോ അ അവിടുന്നാ ഫുഡ്. വീട്ടീന്ന് കൊണ്ടുപോകോ?
സ്കൂളിന്ന് ഞാൻ പോഉമ്പോ ഞാൻ അടിച്ച് പിടിച്ചാണേലും ഛർദ്ദിച്ചാലും ശരി ഞാനങ്ങ് കു ത്തി കേറ്റി കൊടുക്കും വായേല്. എന്നട്ട് ര ണ്ടെണ്ണോം മൂന്നെണ്ണോം വെച്ചിട്ടങ്ങ് തീറ്റിപ്പിച്ചിട്ടാ ഞാൻ വിടത്തുള്ളൂ. വണ്ടി വന്നിട്ടാണേലും ശരിയന്നെ. പക്ഷെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്നാക്സ് കൊടുത്തുവിടുന്നതും പോലും അങ്ങനെ കഴിക്കത്തില്ല.
ആഹ്. അത് സ്നാക്സ് എന്താ കൊടുത്തു വിടാ. വെല്ല ഫ്രൂട്ട്സ് ആണോ?
ആഹ് ഫ്രൂട്സ്. താ പക്ഷെ ഫ്രൂട്സ് നാലഞ്ചു ദിവസം കൊടുത്തുവിട്ടാ ഒരു ദിവസം കഴിക്കാതെ കൊണ്ടുവന്നാ പിറ്റേെന്ന് എന്തെങ്കിലും ബേ ക്രെ എന്തെങ്കിലും കൊടുത്തു വിടും. അതല്ലാ കഴിക്കുന്നെങ്കി അത് തന്നെ അങ് കൊടുത്തു വിടും.
ആഹ് സ്കൂളിന്ന് ഫുഡ് കിട്ടോ?
ഇല്ലില്ല. നമ്മള് കൊടുത്തു വിടണം.
അതെ ആഹഹ് ചേലെ ചില സ് ചെലെ സ്കൂളിലൊക്കെ ഫുഡ് അവിടുന്ന് കൊടുക്കുവേ? അതാ ചോയ്ക്ണെ.
ആണല്ലേ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. പക്ഷെ ഇവരുടെ സ്കൂളി ഇല്ല. എല്ലാം നമ്മളന്നെ കൊടുത്തു വിടണം. അവക്ക് അവള് കഴിക്കട്ടന്ന് കരുതി ആഹ് എന്തുവാ. മീനും എല്ലാം ഓരോന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു വിടും. പക്ഷെ അതൊക്കെ കളയാ. ഇപ്പഴാണ് എല്ലാം മന സ്സിലാവുന്ന. അവള് അവിടെ വന്നട്ട് പറയും ഞാൻ കഴിച്ച് ഞാൻ മൊത്തം കഴിച്ച്. ആന്റി ഫസ്റ്റ് പറഞ്ഞ് എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ രണ്ടോസം മുന്നേ പോയപ്പോഴത്തേക് അറിയണ് ഒന്നും കഴിക്കത്തില്ല കൊടുത് വിടുന്ന അതുപോലെ കളയ ചെയ്യുന്നെന്ന് ഒരു വാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവ
ആഹ്
അവിടെ എങ്ങനാ മക്കള്
ഇവടെ കൊഴപ്പല്ലാട്ടാ കൊണ്ടോണതൊക്കെ കഴിക്കും
ആണല്ലേ ഉം ഞാൻ ചിന്തിക്കുന്ന വിശ ക്കുൽ ഇതിനെ വരത്തില്ലന്നാ
അവർക്ക് ഇഷ്ടേ പച്ചക്കറി കോവക്ക പൊരിച്ചത് വഴുതനങ്ങ പൊരിച്ചത് ഉരുളം കിഴങ്ങു
കോവയ്ക്ക എങ്ങനെ പൊരിക്കും
കോവക്ക ഞമ്മ റൗണ്ടായിറ്റ് അരിയാ
റൗണ്ടായിട്ട് അരിഞ്ഞിട്ട്
കുറച്ച് മിളക് പൊടി മോൾ കുട്ടിക്കൊക്കെച്ച അധികം മെളക് ഇടണ്ട കുറച്ച് മെളകു പൊടിയും
മെളകും പൊടിയോ എന്നുവെച്ചാ
ഞമ്മളെ ചില്ലി പൗഡറ്
ആഹ് മുളക് പൊടി
ആഹ് അത് കൊ കൊറച്ച് കൊറച്ചിട്ട് കൊടുക്കാ അധിക അധികം അടിപ്പലത്ത് മെള നല്ലെരു അല്ലേ മെളകു പൊടിയൊക്കെ കൊറച്ചിട്ടാ മതി ആഹ് അത് തരി ഉപ്പൂട്ടിട്ട് ആഹ് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുക
ആണല്ലേ മസാലപ്പൊടി ഒന്നും വേണ്ട
വേണ്ട വേണ്ട വേണ്ട എന്നിട്ട് അങ്ങനെ പൊരിച്ചി- അത് അതാകുമ്പോ അവർക്ക് ഇഷ്ടാ പച്ചക്കറിയും അങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കും അപ്പൊ ഒരു നല്ല ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ട് വരും അതുപോലെ വഴുതലങ്ങേം പൊരിക്ക ഉം ഉരുളം കിഴങ്ങും അങ്ങനെ തന്നെ പൊരിച്ച് കൊടുക്കുക
ആണല്ലേ ഉം ഉം
അപ്പൊ പിന്നെ അങ്ങനെണ്ട് കൊടുക്കുമ്പോ കഴിക്കും അങ്ങനെ കൊടു ത്തോക്കും അപ്പോ ചിലപ്പോ മക്കൾ കഴിക്കും അങ്ങനെ
ആഹ് ഞാൻ പുതിയ റെസിപ്പിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവ എന്നുവെച്ചാ ഓ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ആയി എൽ കെ ജി യു കെ ജി ഒക്കെ ആന്റിമാര് ഇരുത്തി വാരി കൊടുക്കേ ഇതിപ്പോ അതെന്താ ഇവൻ ഒട്ടും
പോലെ വലിയ ക്ലാസ്സി
ആഹ് ഒട്ടും കഴിക്കാത്തതിന്റെ ഇപ്പേരി മാത്രം ഇവക്ക് ഇങ്ങനെ വാരി കൊടുക്കാ ഇരിക്കും ഇരിക്കുന്നത് പക്ഷെ ആഹ് ഇവള് ആഹ് ഒരു വായ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലാതെ ചട്ടമ്പിയാ വർ വർത്താനം പറച്ചിലും അയ്യേ വർത്താനം പറച്ചിലും എല്ലാം ന്ത ആഹ് എന്താ ചോറ് കഴിച്ച കഴിച്ച് കഴിഞ്ഞ ഉടനെ ഒരു ടവ്വലും എടുത്ത് തലയിലിട്ട് ഒപ്പന കളിക്കുന്നു അവടെ നിന്നോണ്ട്
ആഹ്
മിസ്സ്‌ മാര് ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിലോ ഒന്ന് എഴുന്നേറ്റു നിക്കണമെങ്കിലോ അതോ എങ്ങനെ ടീച്ചേഴ്സ്മാരടുത്ത് ചോദിക്കും ഇത് അനുവാദം പോലും ചോദിക്കത്തില്ല ക്ലാസ് ടൈംമിൽ എണീറ്റ് നിക്കയും
ഉം അയ്ശെരി ആഹ്
ഉം
അങ്ങനെ കൊടുത്തു നോക്ക് ഇനി അപ്പൊ അപ്പൊ ചെലപ്പോ അപ്പൊ കഴിക്കും ചിലപ്പോ
ആഹ് ആണല്ലേ ഉം ഉം
അങ്ങനെ കൊടുത്തോക്ക് ഇവിടെ മക്കളൊക്കെ അധികം അങ്ങനെ തന്നെ ചെയ്യാ അതുപോലെ വെണ്ടക്ക കറി വെച്ചാല് വെണ്ടക്ക കറി ഇങ്ങനെ കോവക്ക പൊരിച്ചതും ഒക്കെ കൂട്ടിട്ട് നല്ലോണം ചോറുണ്ണും വെണ്ടക്ക സബോളയും തക്കാളിയും പച്ചമൊളകും കൂടെ വഴറ്റീറ്റേ
ഉം
അതില് അതില് കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് മെളകും പൊടിയും
സവാളയും പച്ചമുള തക്കാളിയും കൂടെ വഴറ്റിയിട്ട്
വഴത്തീറ്റ് ഏഹ് കുറച്ച് മളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട എന്നിട്ട് വെണ്ട വെണ്ടക്ക അതിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കുക വെണ്ടക്ക നമ്മള് ഒരു വെണ്ടക്ക നമ്മുക്ക് നാലാക്കാം
ഓ ഓ ഓക്കെ
ഉം അങ്ങനെ അരിഞ്ഞിട്ട് അതിലിട്ടിട്ടൊന്ന് നല്ലവോണം വയറ്റീട്ട് കുറച്ച് ചൂടു വെല്ലാം ഒഴി ആഹ് കൊറച്ച് ചൂടുവെള്ളം ഒഴക്കയില് ഈ വെണ്ടക്ക ഒന്ന് കൊറച്ച നേരം കേടന്ന് വേവാന്
ഓക്കെ ഓക്കെ
ആഹ് എന്നിട്ട് തേങ്ങ അരച്ചിട്ട് അതിൽ ഒഴിക്കുക
ആഹ്
ഇന്നിട്ട് കടു വർക്ക് എന്നിട്ട് ആഹ് എന്നിട്ട് കടുക് വർക്ക
ഈ തേങ്ങ അരക്കുന്നേൽ ആഹ് വേറെ പൊടിയൊന്നും ചേർക്കണ്ടേ
ഒന്നും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട
ആണല്ലേ ഓ ആഹ്
നല്ല രസ അങ്ങനെ വെക്കുമ്പോ ഉം ഒന്നര തക്ക ളിടുത്തോട്ടാ വലിയ തക്ക കളണിച്ച ഒന്നര എടുത്തോ ആഹ് അങ്ങനെ ചെയ്താൽ മതി നല്ല രസ അങ്ങനെ കറി വെക്കുമ്പോ കഴി കെഴിക്കോവര് വെണ്ടക്ക ഇപ്പൊ നമ്മളെ ശരീരത്തിൽ നല്ലതല്ലേ ഉം നല്ല രസ കറി വെച്ചാല് ഇവടെ അധികം മീൻ മീന് മീനെ മീനേങ്ങാട്ടിൽ ഇഷ്ടം ഇതാണ്
ഓ ഓ ഓ ഓ
ഉം പപ്പായ പരിപ്പിട്ട് കറി വെക്കാ കുമ്പളങ്ങ മോരിട്ട് മോ കുമ്പളങ്ങ മോരി ഇട്ടിട്ട് കറി വെക്കാ അതൊക്കെ ഇവർക്ക് ഇഷ്ടം മത്തങ്ങയും പയറും
ആഹ് മത്തങ്ങ പയറയിട്ട് ഇവിടെ വയ്ക്കും കുമ്പളങ്ങാന്ന് പറയ പറയുന്നത് വെള്ളരി ആഹ് വെള്ളരിയാണോ
വെള്ളരിയല്ല നമ്മളെ എന്താ അയിന് വേറൊരു പേര് പറയില്ലെ പച്ച കളർള്ളത്
ഓ അതിന്റെ പേര് എനിക്കറിയത്തില്ല പക്ഷെ വെള്ളരിക്കാ നമ്മള് ഇതെക്കണക്കിന് മുമ്പ് ഒരു ഒഴിച്ച് വെക്കും ആഹ് തേങ്ങൊക്കെ അരച്ച് വെക്കും ഇവിടെ
കുമ്പളങ്ങാന്ന് പറഞ്ഞത് നമ്മളെ ഹോ എന്താ പറയാ കുമ്പളങ്ങെ വെള്ളരിക്കോ പടവലല്ല പടവല നീളത്തി പടവല
വേറെ രണ്ട് പച്ചക്കളറുള്ള സംഭവുണ്ട് അതിന്റ പേര് എനിക്കറിയത്തില്ല
എലവൻ എലവൻന്നല്ലെ പറയ
ആഹ്
ഉം
ഉം
കുമ്പളങ്ങ അറിയില്ലാല്ലേ ഉം
ആഹ് അല്ല മലക്കറിൽ വേറെ രണ്ട് പച്ചക്കളറിലെ സാധനം ഉണ്ട് അതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല വെള്ളരി പടവലം മത്തൻ
ഉം കുക്കുംബറ് പിന്നെ കുക്കുംബറ് സാല
ടിയങ്ക
ആഹ് അതല്ല കുമ്പളങ്ങ പോന്ത പറയാ ഏഹ് ചെരക്കല്ലേ ചെരക്കാ അറിയോ
ചിറക്കയോ ചേമ്പോ
അതല്ല ച ചേമ്പല്ല ചേമ്പല്ല ചെരക്ക ചെരക്ക ചെരക്ക് ആഹ് ചേനല്ല
ചെരക്ക അറിയത്തില്ലടെ
ചെരക്ക ഉണ്ട് കുമ്പളങ്ങ ഉണ്ട് ഏഹ് കുക്കുംബർ ഉണ്ട് വെള്ള ഏഹ് വെള്ളരിക്കയുണ്ട് ഏഹ് പിന്നെ പിന്നെ എന്താ കൊറെ ഉണ്ട് പച്ചക്കറി ഐറ്റംസ് കൊറ ഉണ്ടല്ലോ
ആഹ്
ഉം ഇവിടെ അങ്ങനെ ഉം പിന്നെ നമ്മള് നേന്ത്രക്കായ മോരിട്ട് കറി വെക്കൂലേ
നേന്ത്ര അതായത് ഏത്തപ്പഴോ
ആഹ് പച്ചക്കായ പച്ച നേന്ദ്രപ്പഴം
ആഹ് പച്ചക്കായ ഞാൻ വിചാരിച്ച് പഴുത്ത ഏത്തക്കാന്ന്
ആഹ് പച്ച നേന്ത്രപ്പഴം
അതെങ്ങനാ മോരിട്ട് കറി വെക്കുന്നത്
അതാദ്യം ഞമ്മ കുക്കറില് നേന്ത്രക്കായ് പിന്നെ പച്ചമുളകും ഉം അ അരിഞ്ഞ് മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിക്കുക
വേവിക്കാ നമ്മള് ഇവിടെ അതിന്റെ ആഹ് ഒരു കുഴവഴപ്പ് മാറാൻ വേണ്ടിട്ട് കഞ്ഞ വെള്ളത്തിലങ്ങട്ട് ഇടും കുറച്ചു നേരം അരിഞ്ഞിട്ട്
അതാ നമ്മളെ കൈ അമ്മത്തെ പശപൂവാനല്ലേ ആഹ് അങ്ങനെ ചെയ്യും
ഉം ഉം അപ്പം ഈ യന്തോ കറി വെക്കാന് അങ്ങനെ ചെയ്തിട്ട് വെച്ചാൽ മതിയോ
ആഹ് അങ്ങനെ മതി ആഹ് എന്നിട്ട് അത് കഴുകിട്ട് ആഹ് കഞ്ഞിവെള്ളം കഴുകിട്ട് പച്ചമുളകും ഏഹ് ഇട്ടിട്ട് ഒരു തക്കാളി ഇട്ടിട്ട് വേവിക്കാ നന്നായിട്ട് എന്നിട്ട് അതിലേക്ക് മോര് ഒഴിക്കുക തേങ്ങര തേങ്ങര തേങ്ങ പെരും ജിരകം ഉള്ളി ഇട്ടിട്ട് നന്നായി അരക്ക എന്നിട്ട് അത് അതിക്ക് ഒഴിക്കാ കടു വറുക്കാ
ഉം ഉം
ഉം അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനെ കറി വെച്ചു കൊടുക്കണ
ആണല്ലേ ഉം ഇത് മലക്കറി ചിക്കൻ മന്തി കുറെ കെ എഫ്സി അതൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊന്നും ഇപ്പ അങ്ങനെ കൊടുത്തുകൂടാനാണ് അതുമല്ല ഈ കൊച്ചു ഇപ്പയാർക്കാ
ഫുഡ് ഇൻഫെക്ഷൻ വരും നമ്മളിപ്പൊ കൊടുക്കുമ്പോളൊക്കെ നമുക്കിപ്പ എങ്ങനെന്ന് അറിയില്ലല്ലോ
തന്ന തന്നെ അതല്ല ഈ കൊച്ചു ഇപ്പ ഈ പൊരിച്ച മീനൊക്കെ കൊണ്ടു പോവാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം അതിന്റെ അങ്ങേ വർഷം ഒന്നും അത് കൊണ്ടു പോത്തില്ലാരുന്നു സ്മെൽ അടിക്കു വെന്ന് പറഞ്ഞോണ്ട് അപ്പൊ കൊണ്ടു പോവാൻ തുടങ്ങിയപ്പോ നമ്മള് കറക്റ്റ് ആയിട്ട് തലേന്നേ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് പിറ്റേന്ന് പൊരിച്ചു കൊടുക്കുമ്പോ അതിപ്പം കഴിക്കുന്നില്ല കൊണ്ടുപോകുമ്പോ സന്തോഷിച്ചിരുന്നു കഴി കഴിക്കുമല്ലോ എന്നും പറഞ്ഞു
ആഹ് ഇവരിക്ക് ഇതൊന്നും കൊടുത്തേക്കാൻ പാടില്ല മക്കൾക്ക് മീനും ആഹ് മീനൊന്നും കൊടുക്കാൻ പാടില്ലാന്ന് പറയും അവര് പറയും മീൻ കൊടുത്തേക്കണ്ടാട്ടാന്നറിം എറച്ചി അങ്ങനെയുള്ളൊന്നും കൊടുത്തയക്കരുതന്ന്റിയും എന്താന്നറിയോ കൊറേ കുട്ടിയള് വേറേം കുട്ടിയള്ണ്ടല്ലോ ക്ലാസി ല് അപ്പവർക്കക്കൊരു ബുദ്ധിമുട്ട് വെരുന്നർഞ്ട്ട്
ആഹ് സി ബി എസ്സിയാണോ മക്കള് പഠിക്കുന്നേ? കേരളാ സിലബസ് ആഹ്
അപ്പ പിന്നങ്ങനെ കൊടുത്തയക്കുല്ല ഇങ്ങനെള്ള ഐറ്റംസൊക്കെ കൊടുത്തയക്കും
അതെല്ലേ ഉം
അപ്പൊ പിന്നെ കഴിക്കേം ചെയ്യും
ആഹ് ആഹ്
പിന്നെച്ചാ പൊറത്തർ പൊറത്തെ ഫുഡങ്ങനെ വേടിച്ച് കൊടുക്കൂല്ല എന്താച്ചിട്ടാ മക്കൾക്ക് മോൻക്ക് മൈഗ്രയിൻന്റെ തലവേദനണ്ട് അപ്പയീ മയോനൈസ് അങ്ങനെള്ളതൊന്നും പറ്റില്ല ഉം ആ അപ്പത് കാരണങ്ങനെ കൊടുക്കല് പിന്നെ എപ്പഴെ ഫുഡക്കെണ്ടാക്കോ? കാണ് കാണിച്ചിട്ട്ണ്ട് അപ്പഴാ പറഞ്ഞത് അപ്പൊ ഞാൻ മൈഗ്രേൻ കാണിച്ചപ്പഴേ ആ ഗുളിക കഴിക്കുമ്പോ മോന് നന്നായി തടിക്കാണ് ആ ഗുളിക പറ്റ പറ്റണില്ല
ആന്നല്ലേ ഓഹോ
ആഹ്
കൊറേയല്ലാതെ ആയുർവേദത്തിലും അല്ലാതെ സോടെ എൻ സോയില്ലെങ്ങാണ്ടോ എന്തോ കൊടുത്ത് കുടിക്കുമ്പോ മൈഗ്രൻ മാറും അങ്ങനെയൊക്കെയുണ്ടല്ലോ
എങ്ങനെ?
അതെനിക്ക് കറക്റ്റായിട്ടറിയത്തില്ല എന്റെ നാത്തൂനിത് കണക്ക് മൈഗ്രേന്റെ പ്രശ്നവുണ്ട് അപ്പമ്മള് ഒരിക്ക വയ്യേ ഒരു യാത്ര ത്ര പോകവെന്ന് വെച്ച് കണക്കാ കൊച്ചിന് വൈകിട്ട് മൈഗ്രേൻ വന്ന് അപ്പതേ കണക്ക് എന്തോ പറഞ്ഞ്ങ്ങനെ ഹസ്ബൻഡറ് വാങ്ങിച്ചു കൊടുക്കുന്ന്ണ്ട്
ചോയ്ച്ചിട്ടിക്കൊന്ന് വാട്സപ്പില് മെസേജയക്കിട്ടോ
ആഹ് ഇടായിടാ പിന്നെ ആയുർവേദത്തിലിതാണക്ക് ഞാനിങ്ങനെ കണ്ടേ മൈഗ്രൻ മാറുന്ന മാറുന്ന ഒറ്റമൂലിയിതാന്നും പറഞ്ഞു അത് ഇൻസ്റ്റ യിലെങ്ങാണ്ട് കണ്ടതാ
അതെ ആ എങ്ങനെ ഫുഡൊക്കെണ്ടാക്കുവോ?
ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കും ഞാനിവിടെ ഉമ്മാടെ കൂടെ ഉം ഞാനും പിള്ളേരും ഉമ്മാടെ കൂടെ ഹസ്ബൻഡ് ഗൾഫിലാ ബ്രദർ ഗൾഫിലാ ഉമ്മ ഒറ്റ റ്റക്കൊള്ളൂ അപ്പയിങ്ങോട്ട് വന്ന് പിന്നെ ഉം വാപ്പയില്ല അവ്ടെയാരൊക്കെയുണ്ട്?
ഇവടെ ഞങ്ങളും കുട്ടി ഞാനും മക്കളെന്നെയൊള്ളു ഇവരെപ്പ പൊറത്താണ് പിന്നെ അടുത്ത് ഞ കുടുംബക്കാരെ വീടൊക്കെണ്ട്
ആഹ് ആഹാ